കേൾക്കാം
കേൾക്കാൻ പറ്റ്ന്നില്ല
ഹലോ കേൾക്ക്ന്നില്ലേ
ഹലോ കേൾക്കാൻ പറ്റ്ന്നില്ല
ഹലോ
ഹലോ കേൾക്ക ഇപ്പ കേൾക്കാം
ആഹ് ഓക്കേ പറഞ്ഞോളൂ
എന്തൊണ്ട് വിശേഷം
സുഖം താങ്കൾക്ക് സുഖമാണോ
അതെ സുഖമാണ്
പറഞ്ഞ് ഏ താങ്കൾ പിന്നെ അവിടെ എന്താണ് വിശേഷം ഇപ്പോൾ
ഇവിടെയെല്ലാം ആഹ് അമ്പലങ്ങളിൽ വായനെ ക്ഷേത്രങ്ങളിൽ വായനയും അന്നദാനം ഒക്കെ ക്യാണ് അവിടോ അവ് അവിടെ അങ്ങനെ ഇങ്ങനെ ചെല ആ ആ ആ പ്രത്യേക ദിവസങ്ങളി ഇങ്ങനെ ക്ഷേ ത്രങ്ങളിൽ അന്നദാനോം വായനയൊക്കെ നടക്കാറുണ്ടോ
ആഹ് ഉണ്ട് പ്രത്യേകിച്ച് ആഹ് ഉത്സവമാകുമ്പോൾ നടക്കാറുണ്ട് എനിക്ക് ഉത്സവംന്ന് വെച്ചാ വളരെ ഇഷ്ടമാണ് താങ്കൾക്ക് ഇഷ്ടമാണോ
അതെ അതെ എല്ലാ അതെ അതെ പൊതുവെ എല്ലാവർക്കും ഉത്സവങ്ങളോട് താല്പര്യമാണല്ലോ അതായത് കുടുംബക്കാരും എല്ലാവരും ഒ ത്തൊരുമിച്ചൊരു സന്തോഷ നിമിഷമാണല്ലോ
അതെ അത് വളരെ ശെരിയാണ് എഹ് ഉത്സവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫ്ലോട്ടുകൾ വര്ന്നതും മ റ്റുമാണ് താങ്കൾക്കോ
എനിക്കിപ്പോ ഉത്സവങ്ങൾ പോകുമ്പോം തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആഹ് ലൈറ്റും അലങ്കാര വസ്തുക്കളെല്ലാം നിറച്ച് ആഹ് വൃക്ഷങ്ങളിൽ അലങ്കാര വസ്തുക്കളെല്ലാം നിറച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാ അതായ പല കളറുകളിലുള്ള
അതെ എനിക്കും അത് ഭയങ്കര ഇഷ്ടം തന്നെയാണ് പ്രത്യേകിച്ച് രാത്രിയിൽ പോയി ആഹ് നാടകം കാണാനും ഏ പാട്ടുകൾ കച്ചേരികൾ കേൾക്കാനും നൃത്തം കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്കൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടം
അതെയോ ആഹ് എനിക്കും ആഹ് ഈ പറഞ്ഞ പോലെ തന്നെ കുടും എല്ലാവരോടും ഒപ്പം തന്നെ ഒന്നിച്ച് പോയി ആഹ് ഉത്സവങ്ങളെല്ലാം കണ്ട് ക്ഷേത്രലെ ഈ ഗാനമേള പരിപാടികളും നൃത്തപരിപാടിയാണ് ഏറ്റവും കൂടുതൽ അല്ലെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഏഹ് കുട്ടികൾലെ കളിക്കുന്നതന്നെ കാണാൻ എന്ത് ഭംഗിയാണ് നമ്മളിങ്ങനെ നോക്കി ഇരുന്ന് പോകും എന്ത് രസായിട്ടാണ് അവരാ നൃത്തങ്ങൾലൊക്കെ ചുവട് വെക്കുന്നത് കാണാൻ
അതെ അത് വളരെ ശരിയാണ് എനിക്കും അത് വളരെ ഇഷ്ടം തന്നെയാണ് അവരുടെ ചുവടു വ പ്പുകൾ കാണുമ്പോൾ നമക്ക് തന്നെ പോയി കളിച്ചാലോ എന്ത് മനോഹരമാണല്ലേ നമ ക്കിതൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടവും വരാറുണ്ട് അതുപോലെ തന്നെ സന്തോഷവും അനുഭവപ്പെടാറുണ്ടല്ലേ
അതെ അതെ ആഹ് അതെ ഏഹ് നല്ല ഒരു കാര്യാണ് പറഞ്ഞത് കാരണം അവര് കളിക്കും അവരുടെ നൃത്ത ചുവടുകൾ കാണുമ്പം തന്നെ നമുക്ക് അത്ഭുതം തോന്ന എന്ത് മനോഹരായിട്ടാണ് കുട്ടികൾ കളിക്കുന്ന ഇ ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ വരെ തന്നെ കളിക്കുമ്പം നമുക്ക് തോന്നും അയ്യോ ചെറു കുട്ടികൾ വരെ കളിക്കുന്നെല്ലോ പ്പം നം നമുക്കും പൊതുവേ നമ്മുടെ മനസ്സിൽ വിഷമായിരിക്കും നമുക്കും പഠിക്കേണ്ടതായിരുന്നു നൃത്തം. നൃത്തം പഠിച്ചാൽ നമുക്കിങ്ങനെ കളിക്കാമായിരുന്നുന്നൊരു തോന്നൽ വരും അതോടൊപ്പം തന്നെ താങ്കൾക്ക് ഏത് പരിപാടി പരിപാടി കാണാനാണ് ഏറ്റും കൂടുതൽ ഇഷ്ടം? നൃ
എനിക്ക് നൃത്തം ഇഷ്ടമാണ് പക്ഷെ അതിലും കൂടുതൽ എനിക്ക് നാടകമാണ് ഏറ്റവും ഇഷ്ടം നാടകങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഏഹ് നമ്മടെ പുരാണ നാടകങ്ങളൊക്കെ കാണാൻ എനിക്ക് വളരെ ഇഷ് ടവുമാണ്. അതൊരു പ്രത്യേക ഫംഗിയും പുതിയ അറിവ് ലഭിക്കുന്നതുമാണ് അല്ലേ
അതെ അതെ എഹ് ശരിയാണ് ശരിയാണ് ഇപ്പഴത്തെ കുട്ടികൾക്ക് പ പൊതുവെ എല്ലാവരും ഇപ്പം മൊബൈൽ ഫോൺ വന്നതോടെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ് അപ്പം കുട്ടികൾക്കിങ്നെ പുരാണ കഥകളൊ അങ്ങനെ പറയാനോ എടുക്കാനോ മാതാപിതാക്കൾ കൊട്ടും സമയമില്ലതാനും കുട്ടികൾക്ക് അത് അറിയുകയില്ല ഇങ്ങനെയുള്ള പുരാണ കഥകളുവായി ബന്ധപ്പെട്ട നാടകങ്ങൾ കുറച്ചും കൂടി ആവുമ്പം കാണുമ്പോൾ തന്നെ കുട്ടികൾക്കും അത് അറിവ് ഏഹ് പകരുന്നതാണ് ഇപ്പ എറങ്ങുന്ന നാടക ഒക്കെ നല്ല ഇപ്പൊ പുതുതലമുറയ്കൾക്കൊക്കെ പഠിക്കുവാനൊക്കെ നല്ലൊരു പരിപാടിയാണ് നാടകം
അതെ അത് വളരെ ശരിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ ഏഹ് പഴേ പുരാണങ്ങ രാമായണോ അല്ലെങ്കിൽ മഹാ ഫാരതവോ ഒന്നും ഏഹ് കൃത്യമായോ വ്യക്തമായോ അറിയത്തില്ല. അതിനൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊട് ക്കാൻ കൂടെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നാടകങ്ങൾന്ന് പറയുന്നത്. ഉത്സവങ്ങൾക്ക് നാടകങ്ങൾ ഇല്ലാതൊരു ഉത്സവം ഇല്ല അല്ലേ
അതെ അതെ നാടകമില്ലാത്ത ഉത്സവങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല ഇപ്പൊ ഏതൊരു ആഹ് ഷെ ത്രങ്ങളിൾ ഇപ്പോ ഉത്സവം വെച്ചാലും ഇപ്പോ അവരുടെ നോട്ടീസ് നമുക്ക് തരുമ്പം നമുക്കത് അത് നമ്മള് നോക്കും എത്ര ദിവസം ഉത്സവണ്ട് എ ത്ര ദിവസത്തെ പരിപാടിയാണ് ആ പരിപാടി ഏതെങ്കിലും ഒരു ദിവസം നാടകം കാണും പുരാണ കഥകളുമായി ബന്ധപ്പെ ട്ട നാടകം അല്ലാതെ നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട നാടകം അല്ലാതെ ബേ ആ ന്താ ആൾക്കാര് വന്നിരിക്ക്യാ ആൾക്കാരെ രസിപ്പിക്കാനും ആഹ് ബന്ധപ്പെട്ട നാടകങ്ങളും അങ്ങനെ പൊതുവെ നാടകങ്ങളെല്ലാം വളരെയധികം നല്ല ആഹ് പരിപാടിയാണ് ഈ ക്ഷേത്രങ്ങളി വെക്കുന്നത് തന്നെ
അതെ അത് വളരെ ശരിയാണ് ഏഹ് നമുക്ക് നാടകങ്ങളിലൂടെയാണ് പുരാണം ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കി രാമായണം ഇങ്ങനെ ആയി രുന്നു അല്ലെങ്കിൽ മഹാഭാരതത്തിൽ ഇങ്ങനെ ആയിരുന്നു നമ്മൾ ഏഹ് എന്നും പോയി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ കഥയാണ് ഇത് എന്ന് ക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും അല്ലേ അതുമല്ല നാടകങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് ലഭിക്കാറ് കാരണം അതിൽ ഓരോ ആ അഫിനയിക്കുന്നവരും അത്രയും മാർ ത്മാർഥതയോട് കൂടിയും ഏഹ് മറ്റുമാണ് ആ അഫിനയിക്കുന്നത് അവരുടെ അവരുപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും ആഫരണങ്ങളാണെങ്കിലും നമ്മളെ ഏറെ ആഘർഷിക്കുകയും അവരെ കൊ കണ്ടോണ്ടിരിക്കാൻ തോന്നു കയും അതു മാത്രമല്ല അവര് പറയുന്ന കഥ അല്ലെങ്കിൽ അവര് കാണിച്ച് തരുന്ന കഥ നമ്മ ക്ക്‌ വളരെയേറെ മനസിലാക്കാൻ സാധിക്കുന്നതുമായ ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് എനി ക്ക് നാടകം ഏറെ ഇഷ്ടമുള്ളത്
അതെ അതെ താങ്കള് പറഞ്ഞതും ശെരിയാണ് അവരുടെ ആഭരണം വേഷബുധാനം വേഷ വിധാനവും അവര്ടെ ആഭരണ രീതി ആഭരണങ്ങളെ കാണുമ്പോ തന്നെ നമ്മളെ ആകർഷിക്കുകയും ആ അവര അതേ നല്ലൊരു രീതിയിലാണ് അവർ അഭിനയിക്ക്യോക്കെ ചെയ്യുന്നത് അവര്ടെ അഭിനയം കൊണ്ട് നമ്മളതിങ്ങനെ നോക്കിയിരുന്ന് പോവും ചെലേ ഇപ്പൊ നാടകങ്ങളങ്ങനെ പൊതുവേ നാടകം നല്ല പരിപാടി തന്നെ പൊതുവെ ഇപ്പൊ ആൾക്കാരൊന്നങ്ങനെ നാട പരിപാടിയോട് താല്പര്യം അ പെടാറില്ല പ്പോ ചെല ഉത്സവങ്ങളിൽ മാത്രമുള്ളു നമ്മൾ കാണ ചെല നാടകങ്ങൾ അവതരിപ്പിക്കാൻ മാത്രമാണ് ചെലേ ഇപ്പം ആൾക്കൂട്ടമുള്ളത് ചെലേ നാടകങ്ങളിലാണ് ഒട്ടും ആളുകളെ കാണാറില്ല പൊതുവെ ഇപ്പൊ എല്ലാവർക്കും നാടകങ്ങളോട്കൂടെയുള്ള താല്പര്യം അ കൊർഞ് കൊർഞ്ഞ് വരിക ന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്
അതെ അത് വളരെ ശെരിയാണ് ഒന്നാമത്തെ കാരണം ഇപ്പോൾ രാത്രിയിൽ നാടകം കളിക്കരുത് ഇത്ര സമയം വരെ കളി ക്കാവൂ എന്നൊക്കെ ഒള്ള ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നത് കാരണം നാടകം കളിക്കുന്നവരെ തന്നെ അത് വളരെയധികം ബാധിച്ചിരിക്കുന്നു അവര്ടെ ഒരു അവര്ടെ ഒരു ജോലിയായായിരുന്നു അവര് നാടകം കണ്ടിരുന്നത് അല്ലെങ്കിൽ അവര്ക്ക് നി ത്യജീവിതത്തിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാനും മറ്റുമുള്ള പൈസ ലഭിക്കുന്നതും ഈ നാടകങ്ങളിലൂടെയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്ര സമയ ത്തിനുള്ളിൽ നാടകം അവസാനിപ്പിക്കണം അല്ലെങ്കി ഇത്ര സമയം വരെ ഉത്സവ ത്തിന് പരിപാടി കാണാവൂന്നൊക്കെ പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളുടെയും ജോലിയാണവടെ ഇല്ലാതാവുന്നത് അവരുടെ നി ത്യജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള അവസരവുമാണ് അവടെ പോകുന്നത്
അതെ അതെ ഇപ്പം എത്രോ നാടക കലാകാരന്മാരാണോ ഈ നാടകത്തിലൂടെ അവര് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടു പോകുന്നത് ചെലതിനു ഇങ്ങനെയൊരു കർശനമായ നിലപാ ഏ നടപടികൾ വരുമ്പോൾ അവർക്കങ്ങനെ ചെയ്യേണ്ടി വരെ വെരുന്നു അപ്പൊ ഇത്ര മണിവരെ പത്ത് മണിവരെ ഉള്ളെങ്കിത്തെന്നെ അവർക്ക് അവരുടെ നാടകങ്ങൾ ചുരുക്കി അഭിനയിച്ച് അത് പെട്ടെന്ന് തീർക്കേണ്ടതായ ഒരവസ്ഥയാണ് നമ്മ ചെല കഴിഞ്ഞ സ കഴിഞ്ഞ ഉത്സവങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് നമുക്കത് മനസ്സിലാക്കുന്നത് കാരണം അവരവരുടേതായ പരമാവധി പരിധി കൊണ്ട് അവര് അഭിനയിച്ച് അവര് തീർക്കുകയാണ് നാടകം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ കാണികളെയും അത് ബാധിക്കുകയും ചെയ്യും പെട്ടെന്ന് തീരുമ്പോത്തന്നെ കാണികൾക്ക് അതെന്ത് പറ്റി അതെന്താണങ്ങനെ പെട്ടെന്ന് കാണികൾക്കുക്കൊള്ളാൻ പറ്റത്തില്ല അപ്പൊ അവര് ഒടനെ പറയും ഈ നാടകും കൊള്ളില്ല എന്നൊരഭിപ്രായവും പറയും
അതെ ആ അതവരെ ഏറെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതു മാത്രമല്ല നാടകത്തിന് വേണ്ടി മാത്രം പോതിച്ച ജീവിതം കുറെ പേർ ക്കുണ്ട് അത് ഞാൻ കണ്ടിട്ടുമുണ്ട് അവർക്ക് നാടകമാണ് അവര്ടെ അന്നം അത് അതാണി പ്പോൾ തകർന്നോണ്ടിരിക്കുന്നത് ആകെപ്പാടെ ഉത്സവങ്ങളിലാണ് നാടകത്തിന് പ്രാധാന്യം ഏറെ ഉള്ളത് ഉത്സവങ്ങളിൽ പോലും ഇപ്പോൾ നാടകം കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണവർക്കുള്ളത് എടയ്ക്ക് നമ്മുടെ ന്യൂസിലും മറ്റ് റ്റും പറയുന്നുമുണ്ടായിരുന്നു അവർ ആകെ പെട്ടുപോയി അവർക്കെന്ത് ചെയ്യണം എന്ന് പോലും അറിയാൻ പറ്റ റ്റാത്ത അവസ്ഥയായിപ്പോയി അവർക്ക് മുന്നിലൊരു വഴിയില്ലാണ്ടായിപ്പോയിന്നൊക്കെ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പഴയത്പോലെ നാടകം അഫിനയിക്കാനുള്ള അ വസരം വീണ്ടും ലഫിച്ചാൽ ഏറെ നല്ലതായിരിക്കും. ഉത്സവത്തിനും അത് ഏറെ നല്ലതായിരി... ക്കുമല്ലേ
അതെ അതെ അതെ ഇപ്പൊ പ്പൊ പറയുന്നത്പോലെ തന്നെ നാടകങ്ങളിങ്ങനെ ആഹ് ചുരുങ്ങി ചുരുങ്ങി വരുകയാ ഇപ്പോ നാട് നാടകം തന്നെ അവർക്ക് അന്നാ. അന്നമായിട്ട് നാടകമേ അവക്ക് അന്ന. ഏഹ് ഈ നാടകത്തിലൂടെ അഭിനയിച്ച് അവര്ടെ ജീവിതം മുന്നോട്ട് പോവ് മ്പം അവരെ ചെലവേറി ചിലവുകളെല്ലാം നോക്കി പോക്ന്നെ കുറെ കലാകാരന്മാരുണ്ട്. അവർക്ക് ഇത് അ് ബാധിക്കും അവരുടെ ജീവിതത്തെ ബാധിക്കും.
അതെ അത് വളരെ ശെരിയാണ് അവരുടെ ജീവിതത്തെ മാത്രമല്ല അവരുടെ കുടുംബത്തെ ബാധിക്കും അ നാടകത്തിനെ പറ്റി പറഞ്ഞാ ഇതാണ് അതുപോലെ തന്നെയാണ് മറ്റ് ഉത്സവം ങ്ങളിലെ ഏ കടകളിൽ പോകാറുണ്ടോ? അവിട്ത്തെ മിഠായികളൊക്കെ കഴി ക്യാറുണ്ടോ വേടിച്ച്?
അത് ഈ നാടകത്തിലൂടെ തന്നെയാണ് അവർക്ക് ജീവിക്കുക. അവർക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരാണെങ്കി അത് കാണികളെ ബാധി കെ ജിം അവർക്ക് ഒട്ടുമിക്ക നാടക പരിപാടികൾ കിട്ടാതാവുകയും അപ്പൊ ആഹ് കാലങ്ങൾലാണ് പൊതുവെ നാടകങ്ങൾ ഏ നാടകലാകമ കലാകാരന്മാര് പുതിയ നാടകങ്ങളും പരിപാടികളും ഒക്കെ കിട്ടുഴി അവര അതിലൂടേണ് അവര് വരുമാനം ആഹ് നേടുകയും ചെയ്യു പുതിയ പ്രതിസന്ധി വരുവാണെങ്കി അവർക്കൊരു പൊതുവെ ജീവിതം മുന്നോട്ടുണ്ടൊരു ബുദ്ധിമു ട്ട അനുഭവപ്പെടും
അതെ അത് വളരെ ശരിയാണ്. നാടക നാടകത്തിനെ. സംമ്പന്ധിച്ച് എടുത്തോളം അവര്ടെ ജീവിതം നാടകത്തിന് അർപ്പിച്ചിരിക്കുന്നേയാണ്. അത് ഇല്ലാണ്ടാവുമ്പോൾ അവരുടെ ജീവിത ത്തെ വളരെയധികം ബാധിക്കും. അത്പോലെ തന്നെയാണ് മറ്റ് നൃത്ത പരിപാടികളാണെങ്കിലും ആഹ് ആഹ്. ഗായകരുടെ അവസരങ്ങളാണേലും, കച്ചേരികളാണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഈ പോക്കാണെങ്കില് ഓരോന്നോരോന്നായി നിർത്താനും സാധ്യതയുണ്ട്. തെല്ലാം അവര്ടെ ജീവിതത്തിനെ വളരെ അധികം ബാധിക്കുക തന്നെ ചെയ്യും.
അതെ, അതെ ഈ പർഞ്ഞ കച്ചേരി, നൃത്ത പരിപാടികൾ, ഗാനമേള പരിപാടി, നാടകം എന്നിങ്ങനെ കലാപരിപാടികളാണ് നമ്മളെ ഇപ്പോ ഉത്സവങ്ങൾ ഉത്സവ പ്പ നമ്മൾ ക്ക കെട്ടുകാഴ്ച കാ കാണുന്നുണ്ടെങ്കിലും നമ്മടെ മനസ്സിൽ മൊത്തം ഇങ്ങനെള്ള പരിപാടികൾ കാണാനാണ് നമുക്ക് ഏറെക്കുറെ കൂടുതൽ ഇഷ്ടം. അപ്പ പൊതുവെ ഇങ്ങനു പരിപാടികളിൽ വെര്മ്പം കൂടുതല് ആൾക്കാര് വെര്കയും അമ്പലങ്ങളിൽ നമുക്കത് ആഹ് മ് കാണുവാനും സാധിക്കും നമ്മക്കത് ആഹ് കൂടുതലറിവ് ഇപ്പൊ നാടകങ്ങളോട് കൂട്തൽ അറിവ് പകരുവാനും കൂടുതൽ നമുക്ക് ഓരോ പ് ഓരോ കുട്ടികൾടെ കഴിവ്കൾ കാണാനൊക്കെ നമുക്ക് സാധിക്കും. ഏഹ് ഇങ്ങനുള്ള പരിപാടളിലൂടെയാണ് പക്ഷെ പൊതുവെ ഈ പർഞ്ഞ പോലെ ഇന്നേക്ക് കർശമായ നിയമ നട് നടപടികൾ വരുമ്പോൾ അവരെ അത് നല്ല രീതിയിൽ ബാധിക്കും. ഏ ഇനിയിപ്പ വരും തലമുറകൾ അല്ലെങ്കി ഇനിയിപ്പം നല്ല നല്ല നാടക ച്ചാ ഉത്സവങ്ങൾ കാലങ്ങളിൽ ഇപ്പം ഓരോ കലാപരിപാടികളും ഇങ്ങനെ നല്ല നല്ല രീതിയില് കലാപരിൾ ഉണ്ടാവട്ടെന്ന് നമക്ക് അ പ്രാർത്ഥിക്കാം. ഇത്രയും നേരം എന്നോട് സംസാരിച്ചതിന് ഏ വളര അധികം സന്തോഷോണ്ട്.
എനിക്കും സന്തോഷം